ഓ കേക്കുന്നുണ്ടോ ആഹ് എന്തോ ഒണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷം വിശേഷൊക്കെ ഒണ്ട്
ആന്നോ? എന്താണ്?
ആ ഇന്ന് മഴയില്ല
ഞങ്ങക്കും വിശേഷങ്ങളൊക്കെയുണ്ട് ഞങ്ങക്കേ അടുത്ത സെപ്റ്റംബർ മാസത്ത് എന്റെ മാമന്റെ മോന്റെ കല്യാണമാണ് കല്യാണംന്ന് പറഞ്ഞാ ആ അ പ്പം ഞങ്ങടെ കുടുംബത്തിലെ ഏറ്റവും എളയ കൊച്ചാണ് അം എ ഏ എന്റെ നമ്മുടെയൊക്കെ അതെ ബാക്കിയെല്ലാം കു മക്കളല്ലേ ഇവൻ നമ്മടെ ആ ആ മാമന്റെ മോൻ ന്ന് പറഞ്ഞാലും നമുക്ക് മോനെ പോലാണ് നമ്മളെടുത്തോ ണ്ട് വളർത്തിയാ കുഞ്ഞാണ് അങ്ങനെ അവന്റെ കല്യാണവാണ് സെപ്റ്റംബറില് അങ്ങനെ ഇപ്പഴേ എല്ലാരും അതിന്റെ പ്ലാനിങ്ങൊക്കെ തൊടങ്ങി ഓണം കഴിഞ്ഞിട്ട് ഓണാ ഓണം ആഗസ്റ്റിൽ ഓണം ആഗസ്റ്റ് അവസാനാ അത് കഴിഞ്ഞിട്ടാണ് കല്യാണം അങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവാണ് സാരിയൊക്കെ എല്ലാരും ഒരേ കണക്ക് ഒള്ളത് ഉടുക്ക ണം പിന്നെ തലേദിവസം സം എല്ലാരും ഓണം കഴിഞ്ഞ ആ സമയല്ലയോ ഇന്നിട്ട് കേരള സ്റ്റൈല് സാ സാരിയോ മുണ്ടോ അങ്ങനെന്തെങ്കിലും വേണോന്നുള്ളേയാണ്
ഓഹ്
ആ അതെ അതന്നെ നമുക്കീ തലേന്ന് ഡ്രസ്സ് കൊടുപ്പ് ഡ്രസ് കൊടുക്കാനൊക്കെ പോകും അങ്ങനൊക്ക ഒള്ള ചടങ്ങുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് അന്നേരം ഇനി എന്നത്തെ സാരിയുട്ക്കാന്നാ
ആ സെറ്റ് സാരിയോ, ആ കേരള സാരി പിള്ളേർക്കൊക്കെ സെറ്റ് ആ പട്ടുപാവാടെയോ അല്ലെങ്കി സെറ്റും മുണ്ടും അങ്ങനെയുള്ള എന്തേലും ഉടുക്കാന്നുള്ള പ്ലാനാണ് നമ്മള് ഈ സഹോദരങ്ങളെല്ലാം കൂടെ കസിൻസെല്ലാം കൂടെ അങ്ങനെ ബേ എല്ലാരും വേടിക്കാനൊന്നൊന്നും പോയില്ല ഇങ്ങനെ പ്ലാനിങ്ങാണ് അനേരം ഉം ഞാ പ ഞാനെ എന്റൊരു ആഗ്രഹം അനിയനല്ലേ എനി ക്ക് കാഞ്ചീപുരം സാരി വേണോന്നാ ഞാൻ പറഞ്ഞേക്കുന്നത്
ആഹ്
ആ എന്ന്ട്ടാ അവര് പറഞ്ഞു താ ഡ്രസ്സെടുക്കാ എല്ലാർക്കുടെ സാരി വേടിക്കാം തമിഴ്നാട്ടി പോവാം അവിടാവുംമ്പം കാഞ്ചിപുരം സാരിയൊക്കെ കിട്ടേം ചെയ്യും ഇവിടത്തേ ട്ടേം വെലയും കൊറവല്ലേ? ആഹ് എന്റെല് കാഞ്ചീപുരം സാരിയൊന്നുവില്ല ഇഞ്ഞിപ്പൊ അമ്മക്കൊരു അനിയനും ഇല്ല ആഹ് അപ്പയ്
അന്നേരം ഇതായിട്ടങ്ങ് അടിച്ചു പൊളിക്കാന്ന് വിയാരിച്ചില്ലേ?
എല്ലാര്തും അവധി ദിവസാ കല്യാണം അവധി ദിവസാണ് ഞായറാഴ്ചയാ ശനി ഞായ ശനിയോ, ഞായാറോ ആണ് ആഹ് അന്നരം ഉം അങ്ങനെ അങ്ങനെള്ള ആലോചനേല് ഇരിക്കാണ്
ആഹ് പിന്നെ
കല്യാണംന്ന് പർഞ്ഞാ നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് വർഷായി പിന്നെ ആ അത് പിള്ളേര് ആ പെങ്കൊച്ച് പഠിച്ചോണ്ടിരുന്നേയായിരുന്നു ആ പഠിത്തം ജോലിയായില്ല പഠിത്തം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞു ഞിപ്പൊ രണ്ട് രണ്ടര വർഷത്തോളായി ഇനി- പ്പ എന്തായാലും ഇനീ നീട്ടിക്കൊണ്ട് പോനത് ശരിയല്ലല്ലോ ഇത്രയും ഒരു ഇടവേള വന്ന്ട്ട് അതോണ്ട് പട്ത്തൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ കല്യാണാണ് അതാണ് താമസിച്ചത്
ആഹ്
പിന്നെ വേറെന്തോണ്ട് കല്യാണൊ സി സനാണ് നമ്മക്ക് സെപ്റ്റംബർ മാസം ന്ന് ർഞ്ഞാ കല്യാണമേ ഉള്ള്
അഹ ആഹ ആഹ ഇവിടെ ഉണ്ട് കല്യാണം ആഹ സെപ്റ്റംബർ ആദ്യം അവസാനൊ
സ് ആഗസ് ആഗസ്റ്റിലേ കല്ല്യാണം തുടങ്ങും ഇപ്പം പിന്നെ രണ്ട് മൂന്ന് മാസം ഗ്യാപ്പല്ലേ മഴയും പിന്നെ
ഏഹ്
നമ്മക്ക് നമുക്കൊക്കെ ഈ മാസങ്ങളില് ഇടവും മിഥുനം കർക്കിടക മാസങ്ങള്ല് നമ്മളിങ്ങനെ കല്യാണം അങ്ങനത്ത്ള്ള കാര്യോന്നും നടത്തത്തില്ല ചിങ്ങമാസത്തിലേ നടത്തൂ
ആഹ് അ ആഹ് ആഹ് ആഹ് ഇഞ് ചിങ്ങം വരാൻ കാത്തിരിക്ക്യാ ആഹ്
നമുക്കൊക്കെ എന്തൊരു വിശേഷം എന്തൊരു നല്ല കാര്യം തുടങ്ങണമെങ്കിൽ ഇപ്പം പറയെ ആ മിഥുനവും കർക്കിടായില്ലേ ആ ഇനിയിപ്പോ ഓണം കഴിയെട്ടെ അല്ലെങ്കി ആ അങ്ങനൊരു ചെല്ലുണ്ട് നമ്മടെ നാട്ടും പുറത്തൊക്കെ ആഹ് ആ ഓണം കഴിയട്ടെ ആ ഓണം ആവട്ടെ എന്ന് പറയും ഏത് നല്ല കാര്യങ്ങൾക്കും തുടങ്ങാൻ നല്ല സമയം ഓണം കഴിയട്ടെ അല്ലെ ഓണം ചിങ്ങമാസം ആവട്ടെ അങ്ങനൊരു ചിന്തയാണ് അമ്മ എന്റെ അമ്മെ ഇങ്ങനെ പറയാനേക്കാ ആ ഇനിയിപ്പ ഓണം കഴിയട്ടെ അല്ലെങ്കെ അടുത്ത ഓണം വരട്ടെ എന്ന് പറയു പിന്നെ നിങ്ങടെ ഓണാഘോഷൊക്കെ എങ്ങനാണ്
നമ്മള് ഓണാഘോഷിക്കും പിള്ളാരൊക്കെ വരും
ആ ഹ് ഹ് അമ്മയൊക്കെ ഉണ്ടോ അമ്മയൊക്കെ ഉണ്ടാ
ആ അമ്മയ്ണ്ട് അമ്മയ്ണ്ട് ണ്ട് നമ്മളങ്ങോട്ട് പോകും അവരിങ്ങോട്ട് വരും ആഹ ഉ നല്ല ആഘോഷൊക്കെ എല്ലാർക്കും ഡ്രസ്സൊക്കെ എടുക്കും അട്ത്ത മാസം തൊട്ടേ ഡ്രെസ്സെടുത്ത് തുടങ്ങണം
അഹ ആഹ് ആഹ കൊച്ചു മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ എടു ക്കണ്ടേ ഉം ചെലവു ഓണ മാസോന്ന് പറഞ്ഞ ചെലവുആണ്
ചെലവന്നറഞ്ഞ ആ ചെലവന്ന പറഞ്ഞ ഈ ഒരു ഓണം കഴിയുമ്പോഴത്തേന് നമ്മൾടുത് ത്ത ഓണത്തിലേക്ക് ഒരു ചെറിയ ചിട്ടി തന്നെ തുടങ്ങും
ഓ ഓ ഏമ് അത്തച്ചിട്ടിന്നൊക്കെ പറയുന്നേ അതതെ ആ ഞാൻ ചേർന്നിട്ടില്ല ഞൻ കേട്ടിട്ടുണ്ട് ആ
ആഴ്ചതോറും ആ ആഴ്ച തോറും നമ്മടെ കയ്യില് എന്തോ ഉള്ള മിച്ചം വരുന്നത് അത് ആ കാർഡിലോട്ടഅങ്ങ്ട്ടേക്കും
ഓ പൈസായിട്ടാങ്ങ് കൊടുക്കും അ എന്ന്ച്ച ഇത്ര ഇത് ഇത്രൊരു പൈസ കൊടുക്കണെന്നില്ല നമ്മക് ന്ത കയ്യിലുള്ളത്
അങ്ങനില്ല അമ്മളെ കയ്യിലുള്ളത് മാത്രം കൊടുത്താതി ഇന്നത് കൊടുക്കണന്ന് ഒരു നിർബന്തോഇല്ല ഇല്ലെങ്കി കൊടുക്കേം വേണ്ട
ആ അത് നല്ലൊരു പദ്ധതിയാന്നല്ല
ആ അമ്മളെ കയ്യിൽ ഇല്ലെന്നുണ്ടേ ആ അന്ന് കൊടുക്കണ്ട ചോദിക്കത്തുല്ല ആ ഉണ്ടെങ്കി മാത്രം കൊടുത്ത ആ അതെ ഒള്ളപ്പഴ് നമ്മള് കൊട്ത്തിട്ടേക്കും
ആ അതൊരു കരുതലാണല്ലോ ഒരു സന്തോഷവും ആണ് ഒരു കരുതലാണ് ആ
ആ അമ്മള് അങ്ങനെയാണ് അല്ലാതെ നമുക്കൊരു ബോണസ് കിട്ടാനോ അങ്ങനെയൊന്നും ഇല്ല ഓണത്തിനായിട്ട് ആ അങ്ങനെ ഒരു വരവൊന്നുല്ല അന്നേരെ ഈ ഉള്ളത് ഇങ്ങനെ കൊടുത്തിട്ടിരിക്കു മ്പ ഓ ഓണം ആവുമ്പോഴത്തേന് ഒരു ചെറിയ തുക കിട്ടും
തൊക കിട്ടും ആഹാ അതു വേടിച്ച് ഓണം ആഘോഷിക്കും ഉം അന്നരേയ് അത് നമ്മുടെ ആ നമ്മുടെ നമ്മുടെ വീട്ന്റെ അടുത്തുള്ളവരായിരിക്കും ഈ ചിട്ടിയൊക്കെ തുടങ്ങുന്ന അല്ലേ
ആഹ്
ആഹ അമ്മള് അത് പറ്റിപ്
അങ്ങ് തൊടങ്ങും ഉം നമ്മള് നേരത്തെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പഴ് നമ്മൾക്ക് അത് നേര് രേഖയെന്ന് വെച്ചാ അമ്മക്ക് അതിലൊരു പ്രൈസും തരും അമ്മള പൈസ അവരെ സൂക്ഷിക്കുന്നതിന് അവരത് പൈ കൊടുത്ത് ആ അവരത് കൊട് അവര്ക്ക് ലാഭം ഉണ്ടാക്കുവാണ്
ഓ ഓ ഓ മിസ്
ഈ പൈസ ആ കൊണ്ടു പോന്നവര് അപ്പയാ അതിൽ നിന്ന് നമുക് ക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് തരും ഒന്നീ ഒരു സാരിയോ അതല്ലെങ്കി ഒരു പത്രവോ അമ്മള പൈസ എത്ര കൊടുത്തോ അതൊരു സ ഒരു എന്തെങ്കിലും ഒരു ഇത് ആക് ആ എന്തെങ്കിലും ഒന്ന് തരും
ആ അത് കൊള്ളാ ലാ
ഇപ്പഴ് ആ ഇപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം തൊട്ടൊന്നും ഒന്നും തരുന്നില്ല കാരണം അത് ആ ചേച്ചിക്ക് ഒരു അസുഖമായി
ഓ ഓ ഹോ
ആ ഇത് വേടിച്ചോണ്ടിരുന്നവർക്കെ ഒര് അസുഖായി അപ്പഴ് ആ അസുഖ ആയപ്പഴത്തേന് പിന്നെ ഞാൻ വേറള്ളരു ചോയിച്ചോന്നും എനിക്കറിയത്തില്ല നമ്മള് ആരും അതിൻ്റെ പ്രൈസ് മണി ഒന്നും ചോദിച്ചിട്ട് ട്ടില്ല അമ്മളെ കാശ് നമുക്ക് ഇങ്ങ് തിരിച്ചു തരും
തരും ഓ അല്ല പ നമുക്കൊരാപത്ത് വരുമ്പോഴ് അങ്ങനെയൊക്കെ അല്ലേ സഹായിക്കാൻ പറ്റുവോ
ആ അതുകൊണ്ട് നമ്മള് പിന്നെ പ്രൈസ് മണിയൊന്നും ചോദിച്ചിട്ടില്ല ഈ പ്രാവശ്യ പം അതൊന്നും കാണത്തില്ല പിന്നെ നമ്മുടെ നമ്മളെ കയ്യിരുന്ന അങ്ങ് ചെലവാവ
ചെലവാവത്തില്ലേ ആ സത്യാണ് ഉം അങ്ങനെ എവ്ടെല്ല അമ്മള് എവ്ടെല്ലാ ആ അതല്ലെ നമ്മള് സമ്പാദിക് നമ്മള് സമ്പാദിക്കുന്നതിന്റെ ഒരു ഭാഗമാ മെങ്കിലും നമ്മള് സൂക്ഷിച്ച് വെക്കണം എന്നല്ലേ പറയുന്നത് അങ്ങനെയല്ലേ നമ്മളും അങ്ങനെയല്ല
ആ ചിങ്ങമാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചാ ആ പൈസ ഇങ്ങ് തെരു ആഹ് ആഹ് അപ ത്ത് ആപത്തൊക്കെ ആണെങ്കില് അവര് അത് തെരും ആ പിന്നെ നമ്മളതുകൊണ്ട് പ്രൈസ് സ് നമ്മള് ചോദിക്കും ചോദിക്കത്തില്ല അന്ന് ഇതിന് ന്നുമ്പൊക്കെ തന്നിട്ടുണ്ട് നല്ല നല്ല പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്
ഓ സാരിയൊക്കെ കിട്ടും നമുക്കൊരോണത്തിന് ഒരു സാ ഡ്രസ്സൊക്കെ കിട്ടുവെന്ന് പറഞ്ഞ ഒരു സന്തോഷല്ലേ
തന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷേ ഒള്ളു അങ്ങനെ തെരാതിരുന്നത് നമ്മള് ചോദിച്ചതൂല്ല ആഹ്
ആഹ് എന്നിട്ട് ഞാനും ഇനി ഇങ്ങനാണം തെരക്കാ അത്തച്ചുത്തി എങ്ങാണം ഒണ്ടെങ്കി കൊടുക്കാം നല്ല കാര്യം ആഹ് നമുക്ക് ഓണാവുംമ്പോ നമ്മടെ ഈ പത്ത് പൈസ കാണുവല്ലേ
ആഹ് അങ്ങനെയാണ് നമ്മളിപ്പോ നടക്കുന്ന കാര്യങ്ങൾ നടത്തുന്നത് ഇല്ലാതെ ഈ കല്യാണങ്ങളൊക്കെ വെരുംമ്പോ നമ്മളെന്തോ ചെയ്യും. നമ്മൾക്ക് ഒരാവിശ്യം വെരുംമ്പോം ചെന്ന് അതീന്ന് കൊർച്ച് ചോദിച്ചാൽ അ തെരേം ചെയ്യും.
ഓ അങ്ങനെയുണ്ടല്ലേ ആഹ്.
ആഹ് അങ്ങനെയുണ്ട്.
ആഹ് പിന്നെ അല്ലാതെ നിങ്ങള് അല്ലാതെ ചിട്ടിയൊക്കെ കൊടുക്കോ ചിട്ടിക്കൊക്കെ അല്ലാതെ കൊടുക്കോ.
നേര്ത്തേയൊക്ക കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിനുള്ള വെരവില്ല. അതോണ്ട് പിന്നെ ആ കൊടുപ്പില്ല ആഹ് വെരവെന്ന് പർഞ്ഞാ ആർക്കൊരു.
ജോ ത്തര ജോലില്ലാഹ് ആഹ് ആഹ് ആഹ്. ജോലി ഒണ്ടെങ്കി നമുക്ക്. ഇല്ലെങ്കി ഇല്ല ആഹ് അല്ല ജോലി ഒണ്ടെങ്കി നമ ഇയ്യെങ്കി നമുക്കൊരു ചിട്ടിക്കൊക്കെ ചേർന്ന് ആഹ് കിട്ടാതെ നമുക്കൊരു. സംമ്പാദ്യാണല്ലേ.
ആഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആഹ് അങ്ങനെക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടൊണ്ട്. ആ കാര്യങ്ങള് നടത്തിയിട്ടൊണ്ട് പക്ഷെ ഇപ്പൊ സ്ഥിരായിട്ടൊരു വരവില്ല.
ആ അല്ലെങ്കി നമ്മള് പിന്നെ ചിട്ടിക്ക് ചേർന്നാ അത് പിന്നെ പെട്ടു പോകും പിന്നമ്മക്ക് കൊടുക്കാനില്ലെങ്കിൽ ചിട്ടി മൊടങ്ങി പോവത്തില്ലെ.
ആഹ് അതുകൊണ്ട് ഇപ്പൊ കൊടുപ്പില്ല ആ കൊടുപ്പില്ല ഇതാംമ്പോ ഒള്ളത് കൊടുത്താതി. ഈ അത്ത ചിട്ടിയാവുംമ്പോ നമ്മളെ കൈൽ ഒള്ളത് നൂറ് ഇരു
ച്ചേം കൂടെ കൂട്ടിയായിരിക്കും അവര് തെരുന്നത് അതാ നമ്മള്
അങ്ങനെ തെരുവായിര്ന്നു ആ അത് ആ പലിശക്കാണ് ഈ പ്രൈസ് മണി വെരൂന്ന് ഞാൻ പറഞ്ഞെ.
ആഹ് ശരി ശരി ശരി ആ.
ചെലര് പൈസയായിട്ട് തെരും ചെലര് ഒരു പാത്രം വലിയൊരു എന്തെങ്കിലും ഒരു നല്ല പാത്രം മേടിച്ച് തെരും. അല്ലെങ്കിൽ ഒരു സാരി ആ നമ്മള് എത്ര വെക്കുന്നോ അതിന്റൊരിതായിട്ട്.
അതെ ആഹ് ആഹ്.
ആഹ് ഇപ്പൊ പിന്നെ ഈ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നില്ല ആഹ്.
പിന്നെ ഈ അത്തച്ചിട്ടി കൂടുന്നതിന്റെ കൂടെ തന്നെ അത് ഈ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ. ചെലര് പറയും മിക്സി സ്വർണ നാണയം അങ്ങനൊക്കെ.
വല്യ വല്യ വല്യ വല്ല്യ തുക കളാ. ഈ ഇപ്പ ഇരുവത്തയ്യായിരം അമ്പതിനായിരം അങ്ങനെക്കെ വല്യ തുക കള് കൊടുക്കുന്നവര് നമ്മളീ കൊച്ച് കൊച്ച് തുകകള് ആഹ് ഓ ചെലപ്പൊരു നാലായിരം ആയിരിക്കും ചെല അയ്യായിരൊ അങ്ങനെയുള്ള ചെറിയ തുകകളെ നമ്മൾ കൊ
ശെരി ചേച്ചി ഞാൻ വിളിക്കുന്നുണ്ട് ശെരി ശെരി
ഇനി വല്യയ തുകകള് ആഹ് ശരിയെന്നാ ഓ
ശരി